അങ്ങോട്ട് വിളിക്ക്യ. ഹലോ എന്തൊ എന്താണ് സുഖാണോ?
ആഹ് സുഗം തന്നെ ചായ കുടിച്ചോ?
ഓ ചായുട്ച് ഇവിടെ ചായുടിച്ചാ?
ആഹ് താ ചായ കുടിച് ഇവിടെ ഇരിക്കയാ ചായ കുടിച്ചിവിടെ ഇരിക്ക. ആഹ് ഇപ്പൊ കുടിച്ചിട്ടുള്ളൂ. ഇതാ ഇവിടെ ഞാൻ തറവാട്ടിലാ അപല്ലേരുണ്ട്.
ആഹ് ആഹ് ആ. ഞാൻ യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങളെവിടെ സ്ഥലം? കോഴിക്കോട് യൂണിവേഴ്സിറ്റി.
ഞങ്ങള് വയനാട്.
വയനാട്ലെ ആരാള്ള കെട്ടിക്കൻ ആയവരാരെങ്കിലും ഉണ്ടോ കല്യാണായ.
കെട്ടിക്കാനായവരൊന്നും ആരു ആരു ഇല്ല ഞാൻപ്പൊ പഠിക്ക.
ആ നിങ്ങളവിടെ എങ്ങനെയ. കല്യാണം പിന്നെ പെണ്ണന്നെ ആദ്യം പെണ്ണന്നെഷിച്ചു വര പിന്നെ
ആ ആദ്യം പെണ്ണന്വേഷിച് വര പിന്നെ കാണാ. പിന്നെ നിശചയിക്ക പിന്നെ
ആഹ് അല്ല ങ്ങക്കൊരു വള ഇടലോ ഒക്കെ ഉണ്ടാവൂലേ നമ്മക്ക് കല്യാണത്തിന് വന്ന് പറ്റി പോയാല് വള ഇടുക മുട്ടായി കൊടുക്കുക ഓരോ സ്ഥലത്തും ഓരോ ചടങ്ങാണ്.
മുട്ടായി കൊടുക്ക അതുണ്ട്.
ഇല്ലേ.
ആഹ. അത്ണ്ട്, അത്ണ്ട്.
പിന്നെ, ഞങ്ങളെ യൂണിവേഴ്സിറ്റി-
അല്ല. ങ്ങളവ്ടെ എങ്ങനെ?
ഇവടെ പിന്ന പെണ്ണിനെ കാണാന് പെങ്ങന്മാരൊക്കെ പോകും.
ആഹ.
ആദ്യം അച്ഛനും അമ്മാവനൊക്കെ പോകും. അച്ഛനും മാമനും - ഏ. അച്ഛനും മാമനും കണ്ട്- മറ്റേ കല്ല്യാണാണെങ്കി പിന്നെ ഒന്നും വേണ്ട. സ്നേഹ കല്യാണാണെങ്കി പിന്നെ- അങ്ങനെ ഇട്ട് കൊണ്ടന്നാതി. ഇത് ഇവടെ ഒരു അന്വേഷിച്ച് പിടിച്ച് പോവുവാണെങ്കി- എങ്കിലും ആദ്യം അമ്മാവനും അച്ഛനും പോകും. അത് കഴിഞ്ഞന്റഷം ചെ തനെ പറഞ്ഞായക്കും ചെ - ക്കനെ പറ്റെങ്കി പിന്നെ പെങ്ങന്മാരൊക്കെ ഒന്ന് പോകും.
ആഹ്. ആഹ്
ആ പെങ്ങമാര് പോയി കണ്ട് കഴിഞ്ഞാല് ചെലർ മുട്ടായി കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ ദിവസം ഉറപ്പിക്കും. പെണ്ണിന്റെ വീട്ടിക്ക് ആദ്യം ചെക്കൻന്റെ വീട്ടിക്കാണ് പോവ. ഞങ്ങളെ, ചെക്കന്റെ വീട്ടിലെ വീടാഴ്ച ഒരുസ - സംഭവുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പെണ്ണിന്റെ വീട്ടിക്കി
ആഹ്
പെണ്ണിന്റെ വീട്ടിൽ നിന്നാണ് കല്യാണം നിശ്ചയിക്കല്. പെണ്ണിന്റെ വീട്ടിക്ക് വരുമ്പോ ചെലര് രണ്ടു കൊല്ലൊക്കെ നമ്മള് നീട്ടി ഇടാണെങ്കില് വളയോ, മോതരോ മോതിര കൈമാറ്റം ഉണ്ടാവും. ആ അങ്ങട്ടും ഇങ്ങോട്ടും മോതിര കൈമാറ്റംണ്ടാവും.
ആഹ്
അന്ന് പറഞ്ഞാ ഇപ്പഴത്തെ പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ? പണ്ട് കണ്ടൊക്കെ ഒന്ന് നീട്ടിട്ട വേറെരുതെന്റപ്പം പോയിന്നും വരും. ഏ അയിന്. അതിനൊരു ഒർപ്പിന് വേണ്ടിട്ടൊരു മും മാ മോതിരോ വളെ. നല്ല കാശുള്ളവരൊക്കെണങ്കി വളടും അല്ലാത്തവരും മോതിരം അങ്ങട്ടു ഇങ്ങട്ടു കൈമാറും. ത്രള്ളൂ പിന്നെ. നാല് ഒരു കൊല്ലത്തനൊക്കെ നീറ്റിട്ടതാണ് പിന്നെ നാര്. കൊർച്ചു കഴിഞ്ഞ് കല്യാണം ഒർപ്പിച്ച് നാലാള് പോയിട്ട് ദിവസം ഒർപ്പിക്ക്യും.
ആഹ്.
കല്യാണത്തിന്. അങ്ങനെ പിന്നെ കല്യാണം അമ്പൽത്ത്ന്നോ വീട്ട്ന്നോ അങ്ങനെച്ച അങ്ങനെ നട-
അ ആഹ്.
ഉം ങ്ങളവ്ടെങ്ങനെയാ?
ഞങ്ങളവിടെ മുട്ടായൊട്ക്കു അത്ര തന്നെ മുട്ടായൊട്ക്കു കല്യാണം അങ്ങനെ. ഇത്ര പരിപാടികളൊന്നുല്ല കൊർഞ്ഞ കല്യാൺ
ആഹ് പിന്നെ. കല്യാണം കഴിഞ്ഞാല് ഒരു പിന്നെ തേട് തേടി പോക. അപ്പൊ പുതിയ പുത്യണ്ണിനെ. ആദ്യം ആ ആൺകുട്ടീന്റെ കല്യാണന്നി മ്മള് പെണ്ണിനെ കൊണ്ടരാൻ പോവും.
ആഹ്.
പെണ്ണിന്റെ വീട്ടിക്കി.
ആഹ്.
ആ ഒരു പക്ഷെ ആ ഓഡിറ്റോറിയത്തിലാണെങ്കില് രണ്ടുറ്റുംകൂടെല്ല മ്മള് ചെലവാക്കിട്ട് ഓടി റ്റോറിയത്തിലാവും ഭക്ഷണക്കെണ്ടാവ.
അ ആഹ് അത് ല്ലേ ഇപ്പൊ ഇഞ്പ്പങ്ങളെ ഒരു ജാതിയില്. പ്രേമിച്ച് കല്യാണം കഴിക്കണോൽതാര്തായാലും അങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിച്ച് കൊണ്ടരുംന്നാ അല്ലെങ്കി ചടങ്ങുകളൊന്നും നട ത്തൂല.
അ അയിൻ്റൊരു ചട്ങ്ങുണ്ടാവൂല. ഏ അഞ്ഞു. പ്പതുഅല്ല ഞ്പ്പരു ഞങ്ങള് ഏ ഒരുതില്. പ്രസവത്തിന് കൂട്ടിക്കൊണ്ടരാണെങ്കിലതേപോൽ തന്നെണ് പല ചടങ്ങു ന്തോ വളക്കാപ്പ് അർഞ്ഞൊരു പരിപാടിണ്ട്. പിന്നെ ദിവസം നോക്കണം.
ഉം അയ്നൊക്കെ എല്ലാ പരിപാടിക്കും ഫുഡൊക്കെങ്ങനെ കൊടുക്കണം ഏ ഭക്ഷ
ആഹ് ആഹാ വേണം വേണം വേണം വേണം ഗംഭീര ഫുഡാണ്. വളക്കാപ്പ്ന്നർഞ്ഞാല് കൊറെ പലഹാരം മാണം.
ആഹ്.
ഫോൺലൊക്കെ കാണാ. വളക്കാപ്പിന്റെക്കെ പിന്നെ മ്മളെ എല്ലാ സദ്യിം. സദ്യേണെങ്കിലെല്ലാ സാധനം വേണം.
ഉം ഈ വളകാപ്പ് മറ്റ റ്റ പ്രസവത്തിന്റെ ഒക്കെല്ലേ കല്യാണത്തിന്റെതാ.
ആഹ് അല്ലല്ല പ്രസവത്തിന്റെ കല്ല്യാണം കഴിഞ്ഞന്റെഷ പിന്നെള്ള പരിപിട്യാണത് കല്യാണം. കയ്ഞ്ഞ പിന്നെമ്മുക്കു ചെക്കന്റെ വീട്ടിലേക്ക് ഒന്ന് അങ്ങട്ട് വിരുന്നോവും പെണ്ണിന്റെ വീട്ടിക്കൊന്ന്ങ്ങ ങ്ങട്ട് വിര്ന്നരും അമ്പല കല്യാണൊക്കെണെങ്കില് ചക്കന്റെ വീട്ട ട്ടേര് പിറ്റേ ദിവസം കൊറേ ആൾക്കാര് മ്മള് പെണ്ണിൻ്റെ വീട്ടിക്ക് വരും.
ഉം.
അല്ല മ്മളെ വീട്ടിലെച്ച് മാലടാണെങ്കില് അതൊന്നുല്ല്യ അ പിറ്റേസ് ഒ രണ്ടാളും കൂടെ വരും ഒരുസം നിന്നിട്ട് പിറ്റേ ദിവസങ്ങട്ട് പോകും അത്രേള്ളൂ.
ഉം വിടെന്നും അങ്ങനെ വേ വിരുന്ന് പോവലൊന്നുല്ല. ആഹ് ഇല്ലല്ല.
അനോരോ ഭാത്തിക്ക്യു ഓരോതാണ് ചെല ഭാഗങ്ങൾക്ക്. പെണ്ണുങ്ങളെ ഇപ്പൊ പെണ്ണണ് അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ കൊറച്ച് ച് കാസർകോട്ആ ഭാഗത്തേൊക്കെ പെണ്ണിനെ കൊണ്ടു പോകുകയാണെങ്കിൽ ആ പെണ്ണിൻന്റെ കൂടെ വീ ഈ പെണ്ണിന്റെ വീട്ടിലുള്ളവരും നാലഞ്ച ആൾക്കാർ പോകവും എന്നട്ട് അവിടെ നിക്കുല്ലോ അന്ന് ഇിന്നിട്ട് പിറ്റേ ദിവസംപെണ്ണും ചെക്കനും ഇവരും കൂടെ ഇങ്ങട്ട ട്ട് വന്നിട്ട് പെണ്ണും ചെക്കനും ഒരാഴ്ച പെണ്ണിന്റെ വീട്ടില് നിക്കും ന്ന്
ആഹ്
കാസർകോഡ ആ ഭാഗത്ത് ഞങ്ങള്ൾ ഇവിടുന്നൊരു കുട്ടീനെ അങ്ങോട്ട കൊണ്ടായിന് കല്യാണം കഴിച്ച് കൊണ്ടായിക്ന്ന് കാസർകോട്ടിക്ക് ആ അപ്പോ ഓൾ പല വാർത്തും പല സ്ഥലങ്ങളിലും പല ചുറ്റാ അല്ലാതെ പെട്ടെന്ന് കല്യാണം സ്നേഹിച്ചച്ച് കല്യാണം കഴിക്കുന്ന ഒരു ചിട്ടയില്ല അത എവിടെ ആ കല്യാണം കഴിച്ചുകൊണ്ട് വരിക പിന്നെ നമ്മളെ വേണങ്കിൽ എവിടെയെങ്കിലും വെച്ചൊന്ന് കഴിക്കും മ്മക്ക് കഴിക്കാണം ഇണ്ടെങ്കില് അത്രേല്ലോ ചിലോർ കഴിക്കൂട്ടാ പിന്നൊരു ദിവസം ഇക്ക് നാലാള് മൂന്ന് പെണ്ണും ഒരാണ്
ഓരൊക്കെ ഇപ്പ എന്ത് ചെയ്യാ
ആ മൂന്നാള് കല്യാണം കഴിഞ്ഞ് എല്ലാർക്കും വല്ല്യയ വല്യ മക്കളായി
ഓഹ്
മൂത്ത കുട്ടി മൂത്ത മോള കുട്ടി ഡിഗ്രി രണ്ടാമത്തത് പ്ലസ്ടു കഴിഞ്ഞ് മൂന്നാമത്തത് ഒരു കുട്ടി ആറിലും ഒരു കുട്ടി പ്പ ൽകെജി പിന്നെ മോന് മൂന്ന് കുട്ടികൾണ്ട് രണ്ട് കുട്ടിയാൽ ഒന്ന് കിൻസാ മൂന്നാകുട്ടിയാലൈ ആ
ആ ഞാനും ഡിഗ്രിയ പഠിക്കണേ
ആഹ് ആ ഇക്കൊല്ല
ഏഹ് രണ്ടാമത്തെ വർഷം.
അത് ശരി ആ ഇത് പ്രാവശ്യം തുടങ്ങാൻ തുടങ്ങിയുന്നേ ഉള്ളൂ.
ആണോ? ആഹ്
ആ പിന്നെ ഇവിടല്ലേ ചെറിയ കുട്ടിയാളാ മൂന്നാളും. മോന് മൂന്ന് കുട്ടികളുണ്ട് ആഹ് വരുന്ന മാസ ആ വേ മാസത്തേക് നാല് വയസാവും രണ്ടാക്ക്. ഒരാൾക്ക് അഞ്ചരയും ആവും പിന്നെ മരുമോളും ഞാനും അച്ഛനും മാത്രം ഉള്ളിവിടെ. മകൻ ഇങ്ങളെ വയനാട്ടിലാ ഇള്ളേ ഹ്ഹ്
ആഹ് ഹ വയനാട് എവിടെയാ?
മുത്തങ്ങലോ മറ്റെയാണ് അവിട മരുമോനു മോനൊക്കെ ണ്ടവിടെപണിക്ക് ഓൾ ഓരോ വീ വീടിന്റെ നമ്മള ചെറിയ വീട് എടുക്കുന്നുണ്ടല്ലോ അള് ചെറിയ കൊറ കൊറേ വീട് എടുക്കേണ്ട ഒരു പണിയുണ്ടല്ലോ അവിടെ എവിടെയോ? അങ്ങനത്തെ പണിയിലാ.
ആ ആഹ്
ഒരു പണി കഴുമ്പോ ഒരു പണി ഉണ്ടാവും ഇപ്പൊ കഴിഞ്ഞ ആഴ്ചാ ഉം ഊട്ടിയിലെങ്ങാണ്ടാണു ഓരോരോ സ്ഥലങ്ങളിലായിട്ടാ. ആഹ്അധികം വയനാട്ടിലാ ഇണ്ടാവ ഞാൻ വന്നിട്ട് ട്ടണ്ടവിടെ ഒരു വീട്ട താമസത്തിന് ഒരു താത്ത കാക്കാന്റെ ഉം. ഇവര് പണിക്കഴി താത്തന്റെ വീട്ടു താമസം ഇവിടെ വന്ന് പറഞ്ഞിന്നേ ചെല്ലാന് അപ്പൊ അതിന് വന്നിട്ടുണ്ട്
ആഹ് പെമക്കൾക്കൊക്കെ എന്താ പണി?
ഏഹ്?
പെൺകുട്ടിയാകൊക്കെ എന്താ പണി?
പെൺകുട്ടിയാള് കാര്യായിട്ട് പണി ഒന്നു ഇ ല്ല ഒരാൾ ഇപ്പൊ ബിഎഡ് എഡ് കഴിഞ്ഞതാണ് ഇപ്പൊ പുറത്തേക്ക് പോവാൻ കുട്ടികളുടെ അടുത്ത് ആളില്ലാഞ്ഞിട്ടേ ഒരു നിവൃത്തിയില്ല.
ആഹ്
അവക്ക് അവിടെ വീട്ടിലാരുല്ലേ അവിടെ അമ്മായിയമ്മ ഉണ്ടായിനു. അമ്മായിമ്മ പെട്ടെന്ന് മരിച്ചു.
ആഹ്
അതുകൊണ്ട് പിന്നെ എങ്ങോട്ടും പോകലില്ല.
വയനാട്ടിൽ നിങ്ങൾക്ക് വേറെ കുടുംബക്കാരൊന്നും ഇല്ല?
ഞങ്ങൾക്കാരു ഇല്ല പക്ഷെ കുടുംബ ക്കാര് പറഞ്ഞാൽ എന്റെ ഭർത്താവിന്റെ അരക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞ അങ്ങനെ ഒറ്റത് ഉറ്റവരായിട്ട് ആരു ഇല്ല വയനാട്ടിലേക്ക് വരാനും പോകാനും.
ആഹ് അപ്പൊ കറങ്ങാനൊന്നും വരൂലേ വയനാട്ടില്?
ആഹ് കറങ്ങാൻ വരലുണ്ട് ഞങ്ങള് ഞങ്ങള് ഇവര് പണി എടുക്കണോ ട ട്ട് പണിക്കാര് നാട്ടില് പോകുമ്പോ ഞങ്ങള് അവിടെ വന്ന് നിക്കലുണ്ടാവു വീട്ടില്.
ആഹ്
ആഹ് അവിടെ രണ്ടു മൂന്ന് ദിവസമൊക്കെ നിക്കലുണ്ട്. ഒരു വാടകയ്ക്ക് അവിടെ വീടെടുത്തിട്ടുണ്ട്. പണിക്കാരെ നിർത്താന് അപ്പൊ പണിയില്ലാത്ത സമയത്ത്
ആഹ്
ലിവുള്ള സമയത്ത് ഞങ്ങള് പിന്നെ എന്താ പറയാ അവിടെ അടുപ്പു ഇതും ഗ്യാസും ഇതൊക്കെണ്ട് വച്ച് ഉണ്ടാക്കി തിന്നാന്നൊക്കെ സൗകര്യം കിടക്കാനൊക്കെ സൗകര്യം കുറവാട്ടോ. ആഹ് ഉള്ളത് മതിയല്ലോ രസമാണ്.
അത് അല്ലേലും അങ്ങനെയല്ലേ എല്ലാരും ഒരുമിച്ച് നൽക്കുമ്പോൾ അല്ലേ
ആഹ് ഒരു രസാണ് നിങ്ങള് എട ഇൻക്കി അറുവത് വയസ് കഴിഞ്ഞ്
ആഹ് വായ വായ വർത്താനത്തിലൊക്കെ ഭയങ്കര ആരോഗ്യം ഉള്ളമാതിരി തന്നെ.
അറുപത് വയസ് കഴിഞ്ഞ് അറുപത്തൊന്നാംത്തെ ണ് ഞാൻ അംഗനവാടി ഹെൽപ്പറ ആണ് കൈ ആഹ് കയ്ഞ് വെര്ന്നെല്ലാം കൂടീള്ളു അറുപത്തിരണ്ട് വെരെള്ളു ഇപ്പം പിള്ളേരെ രണ്ടാളെ ഞാൻ കൊണ്ടുകും അംഗനവാടിക്ക് ഒരാളെ യു കെ ജിലു ആണ് മോള് മര്യോള് രാവിലെ ഒരു എട്ടരാമ്പോ പോം. മോൾക്ക് ഒരു ഫോട്ടോ സ്റ്റാറ്റ് കാടയുണ്ട് യൂണിവേഴ്സിറ്റില്. ആഹ് രാവിലെ ഒര് തെരക്ക് പണിയാണ്. ആഹ് മോളെ ശെരി നമക്ക് വീണ്ടും കാണാ ശരി ആഹ് ശെരി.